എന്താ സുഖന്നെ.
ന്താ പണി.
ഒന്നുല്ല്യ ഇവടങ്ങനെ ഇരിക്കാ കുട്ടിനെ വികൃതി ഇങ്ങനെ കാട്ടി ഇങ്ങനെ നിക്കണെ. അടിയൊട്
അത് ശെരിയാ ഏ ഏ അയ് ശരി ചായുടിക്കെ കഴിഞ്ഞോ?
ഓ ചായൊട്യാെക്കെ കൈഞ്ഞ്.
ഉം കളിക്കാനൊന്നും പോയില്ലെ?
ഇതാ ഇവെടെ പിത്തനാട്ടി ഇങ്ങനെ. ഒരു ചിക്കു മരണ്ട് അയിമ്മെ ഇങ്ങനെ തൂങ്ങി കുത്തര്ക്ക. അച്ച
ഏഹ്. അത് ശെരി. എങ്ങനെണ്ടായിനി എങ്ങനണ്ടായിന് എക്സാമൊക്കെ ഇങ്ങെട്ടേലൊ.
എക്സ എക്സാം ഒക്കെ ടഫെന്നേനു.
ഏഹ് അയ്ശെരി. എന്തേ പറഞ്ഞെ സ്കൂള് ള്. എങ്ങനെണ്ട് ചോയ്ച്ചുമ്പം ഓല് എന്താറ്യല്.
എങ്ങനെ?
എങ്ങനെണ്ട് ചോയ്ച്ചുമ്പം കുട്ട്യേളെന്താ പറ്യല്.
ഇന്നാലു ചെൽതൊക്കെ കെത്യേടെന്നെ എന്നാ പറയല്.
ആ ആ അല അധികും പറയും കൊഴപ്പല്ല കൊയപ്പല്ല അറിം ഞമ്മ
ഉം അയ്ലേ ആഹ് അതന്നെ. അയ്ലേറ്ന്ന മാക്സൊക്കെ കെത്യേടതന്നേണ് പർഞ്ഞ്.
ഏഹേ അത് ശെരി ഏഹ്. ഇപ്പ എല്ലാലും വല്യതൊന്നും ഇണ്ടാവൂല. ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവൂല. അപ്പ മാശമാരെ പഠിപ്പിക്കല് അങ്ങന ആയതോണ്ടെ
അതെന്നെ. കൊറേ തന്നെ ഓൺലൈൻലായും പഠിക്ക്ണ്ട്.
ഫോണില് ഫുള്ള് ഫോണില് എന്ത് കിട്ട്യാലും യൂട്യൂബിലും അങ്ങനിം പഠിക്കാ.
ഉം
പിന്നെ ഉം മാഷമാരെ പഠിപ്പിക്കലെന്നെ ഇപ്പ അങ്ങനേണ്ല്ലൊ. മുന്ന്ത്തെ പോലെ ഞമ്മളൊകേറ്ഞ്ഞാല്. ചോദ്യം ചോയ്ക്ക. ചോദ്യം ചോയ്ക്കാ വടി മുന്നിലും അങ്ങനെല്ലെ.
അതെ. പഠിക്ക്ണ്ല്ലല്ലൊ. അടിച്ച പരാതിയെല്ലെ ഇപ്പം.
ആഹ് ഇപ്പൊ അടിച്ച അതിന് പാടില്ലല്ലോ. വടി കൊണ്ടരാൻ തന്നെ പാടില്ല. കുട്ട്യാളെ നേരെ വടി ഇട്ത്ത അപ്പം. കേസ് കൊടുക്കലും അതുതുവായിട്ടേ ഇപ്പൊ അതോണ്ട് മാശന്മാർക്ക്ന്നെ പേട്യാണ്.
അഎന്നെ.
ഉം ഇപ്പോലൊക്കെ തന്നെ പഠിച്ചത് എന്താ കു കുട്ട്യേളെ ഇതെന്താ മനസ്സിലാക്ക്യാണ്ട് ഐക്ക് അങ്ങട്ട് ഇറങ്ങിച്ചെല്ലും. കുട്ട്യേള തീക്ക്. ഇഷ്ടപ്പെട്ട മാതിര്യെ.
ആഹ്
ഇപ്പ അങ്ങനെല്ലെ പഠിപ്പിക്കല് പാട്ടാ പാടിക്കാണ്ടും.
ഉം എന്താ ഇപ്പത്തക്കെ കോളേജോ
പാ എന്താ കുട്ട്യേളെന്നെ കു ഇട്ട്യാളും മാഷന്മാരും തോളില് കൈയിട്ട് ഇങ്ങനെ നടക്ക. അങ്ങനേണ്.
സ്കൂള് ബോറടിക്കൂല
ഇല്ല അയ്ന് വടിം കാര്യങ്ങളും ഇൽ അത കുട്ട്യേളെ ഇഷ്ടം മനസ്സിലാക്കി അയ്നനുസരിച്ച് നിന്ന് കൊടുക്കാണ്പ്പേയ്.
പിന്നെ
ഞമ്മളൊക്കെ പോയീന്യന്നൊ നമ്മളെ നമ്മളൊക്കെ നല്ല ഓർമ്മെല്ലേ വടിയണ്ട് കൊണ്ട്രര ക്വാസ്ഷൻ ചോയ്ക്കാണന്ന് പറയാലും, വടി മുന്ന് വെക്കലും
ആന്നെ അടി മുന്നിക്കായിരിക്കും
ടി മുന്ന്ക്ക അങ്ങനെ ഇണ്ടാവല്. ഉത്തരം ഒന്ന് കിട്ടിയ ഒരു മുവൻ ഫുള്ള് വായിച്ച പറഞ്ഞു കൊടുത്ത് ലാസ്റ്റ് ച്ചോ ഒന്ന് രണ്ട് വരി കിട്ടാഞ്ഞ അയ്ന് അടിയപ്പം. അങ്ങനെനി ഇപ്പ അങ്ങനൊന്നല്ല ഇപ്പത്തെ കുട്ട്യക്ക് അതുകൊണ്ടന്നെ പിന്നേം പെട്ടെന്ന് മനസ്സിലാക്കി ക്കാ കയ്യിണ്ട് കുട്ട്യാക്കെ
അയ്ന് മാഷന്മാരതിരില്ലല്ലോ ഫ്രണ്ട്സളാതിരെ പഠിപ്പിക്കണന്നെ. ഏ അല്ലെങ്കിലും ഉം ടീച്ചർമാരെ പേടി ഇണ്ടാവുമ്പളാണ് ഓല് ക്ക് ചെൽപ്പം ഈ പഠിക്കാനും പേടി ഇണ്ടാവ
ആഹ് അതാണ് അത് അങ്ങനെ നമ്മക്കും അങ്ങനെ തന്നെ അല്ലേ ഒര് പേട്യോണ്ട് പറയാൻ കിട്ടാ
ഉം കൊസ്റ്റ്യൻ ചോയ്ക്കുമ്പം അപ്പണ്ണ് മർക്കലല്ലേ?
ആഹ് ആഹ് എത്ര പഠിച്ചിട്ടും കാര്യ ഇല്ല അറിയാ. പേട്യാണ് പേട്യോണ്ട് പറയാൻ കിട്ടൂല മടി മുന്നി വന്ന് നിക്കും പ ഇപ്പം അതല്ലല്ലോ. ന്നാ ഞാൻ അട്ത്തേന് കിട്ടില്ലെങ്കി അറിയാ എന്നാ ഞാൻ അട് അട്ത്ത റൗണ്ടില് വരുമ്പോക്കിന് കിട്ടണട്ടോ അതങ്ങ് അത്രേ ഒള്ളൂ അടുത്തതീ ചോയ്ക്കുമ്പം കിട്ടണട്ടോ അത്ര അങ്ങനെ ഒര് ഇതികൂടേണ് വെർപ്പിക്കൂല കുട്ട്യാളെ ഇങ്ങട്ടെ.
വെർപ്പിക്കൂല അതന്നെ അമ്മക്കൊക്കെ വ ത്തെര മാഷമാരെ കാണുമ്പം തന്നെ ഒരു
പേട്യല്ലേ പേടി ആ ഒരു ബഹുമാനം ഉം സ മാഷ്മാരെ അയ്കൂടെ പോണങ്കി അപ്പർ ത്ത് കൂടെ പോവൊള്ളു ഇപ്പം അങ്ങനല്ലല്ലോ ഇപ്പം ആ ഇപ്പം ഇനി ആൺകുട്ട്യാള് ആയിക്കാലും തോള്ള് കൈയി ട്ട്കാണ്ടവാ മാഷ് കണ്ടാല് മാഷ് വിളിച്ചാണ്ടേ അല്ലയോ ടീച്ചറെ ഒക്കെ അങ്ങനല്ലാതെ അ ആഹ് അങ്ങനെന്നെ ഇപ്പം പോണൊള്ളു അതോണ്ടന്നെ കുട്ട്യക്ക് നല്ല പഠിപ്പും ഉണ്ട്ട്ടോ ഇപ്പത്തെ കുട്ട്യക്കൊക്കെ. പഠിക്ക്ണുണ്ട്ല്ലേ ഏത് പഠിക്കാത്ത കുട്ട്യളും ആ കളി കൂടിം അ ഓല് വടീന്നൊന്നും ഇല്ല്യതെ അത് നല്ല ഇതീ കൂടെ പഠിപ്പിച്ചിട്ട് കുട്ട്യക്കൊക്കെ നല്ല പഠിപ്പാണ് ഇപ്പോ
അതന്നാ.
അങ്ങനന്നെല്ലേ വാണ്ട്യത്. ചോയ്ച്ചിട്ടൊന്ന് എക്സാമിന് കുട്ട്യളോട് ചോദിച്ചിട്ടൊന്നും കൊഴപ്പല്ല കൊഴ ഇന്നലെ ഇപ്പം ഇന്നലെ എൻ്റെ ഏടത്തിന്റെ കുട്ടി കല്യാണത്തിന് പോയ്ക്ക്ണേ ഓന്റെ മ പഠിപ്പിക്ക്ണ മാഷ് കല്ല്യാണേനു. ഇങ്ങട്ട് പോയിക്കാണ്ട് പറിണ്ട് അത് എവ്ടെ കണ്ടാലും അപ്പം താത്ത പറയും എവിടെ കണ്ടാലും കുട്യളെ എവിടെ കണ്ടാലും ഇഞ്ഞ് ഉം കുട്ട്യളെ രക്ഷിതാക്കളെ കണ്ടാലും ആദ്യം ഹായ്ന്ന് പർഞ്ഞാണ്ട് ഔട്‌ന്നൊന്നേ നേര് കയ്യ് പൊക്കും എവ്ട്‌ ന്നാ കണ്ടേച്ചാ അവിട്ന്നൊരു കയ്യ് പൊക്കും ഹായ് ർഞ്ഞ അങ്ങനെണ് കുട്ട്യാളെ ഇതി
അമ്മകൊക്കെ ഇതേ മാതിരി ആരെങ്കിലും ടീച്ചേഴ്സ്മാരെക്കെ കാണ്യാണെങ്കി നമ്മുക്കൊരു പേട്യോനി മെയ്ൻ്റക്കാതെ ആ അമ്മള് കാണാ കാണാത്താതിരി നിക്കും നമ്മള് കാണാത്താതിരി ഉം ഉം.
ഇപ്പൊ ബാത്ത്കൂടെ പോണെങ്കി അപ്പർത്തു കൂടെ നമ്മള് പോവൊള്ളു അച് അങ്ങനെനി ഇപ്പം അതൊന്നല്ല. എന്ന്ട്ട് ഓള് കുട്ടി പറ്യാണ് സാറ് നാളെ മാശ് ഞങ്ങളോട് വരുമ്പ ഇങ്ങള് കത്തിച്ച് വരീട്ടോന്ന് പറയ് എയ്തി കൊണ്ട്രാനേ.
ഉം
എയ്തി കൊണ്ടാരാ പർഞ്ഞാണ്ട് എന്നിട്ട് എന്നോടൊയിച്ചു അതെന്താ ഇത് എന്ത അപ്പം ഞാൻ പർഞ്ഞ് തെ റ്റ്യാ എന്താ പറയച്ചപ്പം എന്നോട് പറയാ അതൊന്നും ഒരു കൊയപ്പൂല്ല സാറ് ഞങ്ങളോട് കത്തിച്ച്‌ വരാൻ പറഞ്ഞ്ക്ക്ണ് അങ്ങനെ പറ്യല്‌ അങ്ങനെ പർച്ചിലന്നെ അയ്ന് അങ്ങനെണ് ഇപ്പഴ്ത്തെ കുട്ട്യാള്. കുട്ട്യാളും അങ്ങനെ തന്നെണ് മാഷും അങ്ങനെ തന്നെണ്.
ആഹ് ആ ആ ആ
അതോണ്ട് സുഖാണ് കുട്ടിയക്കും തന്നെ പഠിച്ചിടും പെട്ടെന്ന് മനസ്സിലാക്കാൻ ഇതിനൊക്കെ എനൊക്കെ കഴിയും
അതന്നെ
ഉം ഇങ്ങനെ വേണം റിസൾട്ട് വരുമ്പം അറിയാ ഏതായാലും കൊഴപ്പൊന്നു ഇല്ലേന് കഴിഞ്ഞ എക്സാമിനൊന്നും വല്ല്യ കൊഴപ്പൊന്നു ഇല്ലേന്
ഏഹ് കൊഴപ്പില്ലാതെ ജയിച്ചാ എന്താ മാർ ക്കിണ്ടായ മതീനു ഏ ഇപ്പത്തെ പത്ത് ഉം പത്താം ക്ലാസ്സിലൊക്കെ ഒക്കെ നല്ല മാർക്കോടെ ആണല്ലൊ വിജയി
ആഹ് ഒക്കെണ്ട് അതന്നെ പറഞ്ഞപ്പോ ഒക്കെ അങ്ങനെ പടി
മ്മളെ ആഹ് അമ്മളെ കാലത്തൊക്കെ എത്രങ്ങാനും ആൾക്കാരെയ്‌നോ
തോൽക്കലില്ലേ ആഹ് അങ്ങനെന്നെയ്‌നി ഫുള്ള് തോൽക്കല് എയ്നി ഇപ്പം അങ്ങനെന്നുല്ല ഇപ്പൊക്കെ വിജയ ശതമാനൊക്കെ കൂടുതലാണ്
ഉം ഇപ്പ തോറ്റോൽക്ക ആഹ് ഇപ്പ തോറ്റോൽക്കാണ് ട്രിപ്പ്
ആഹ് തോ അതങ്ങനെയാണ് ഇപ്പം ഓല്ക്ക്ത് അയ്നി നമ്മളെ മാതിര്യല്ല ഞമ്മക്ക് ർഞ്ഞാ പിന്നെ ഒരു ഫോണ് ഇപ്പത്തെ ഒരു കാര്യങ്ങളൊന്നും ഞമ്മക്കില്ല ഞമ്മക്ക് രക്ഷിതാക്കളുടെ അതേ ക്ക ഇമ്മാര്തൊ വാപ്പാർതൊ കിട്ടിയെങ്കി കിട്ടി അയ്ലൊക്കെ നോക്കി കൊറെ നോക്കി നോക്കാനെറ്റെ മര്യാദിക്ക് അറീല്ല അങ്ങനൊര്ത് ഇപ്പത്തെക്കെ ഒരു മൂന്നാം ക്ലാസ് പഠിക്ക്ണ ഒരു കുട്ടിന്റെ അടുത്ത് കൊട്ത്ത ത്താണ്ട് ഇന്ന ഈ പഠത്ത്ത്തെ അത് സെർച്ച് ചെയ്ത് നോക്ക് പറഞ്ഞ കുട്ടേള് ഒറ്റക്ക് ഗൂഗിള് ഇടുത്ത് ഒറ്റക്ക് നോ ല്ലേ ഒറ്റക്ക് ഗൂഗിള് ഇടുത്ത് ഒറ്റക്ക് സെർച്ച് ചെയ്ത് നോക്കി ഒറ്റക്ക് കണ്ടട്ച്ചും ഇത്തരം കണ്ടുട്ചെയ്തും
ഉം ഉം ഇപ്പത്തൊക്കെകുട്ടിയോലെ ഒകെ ഒരു തല ആഹ്
അത് ഞമ്മക്കൊക്കെ ആ സ്ഥാനത്ത് ഫോണല്ലെ ഇപ്പം സ്വന്തായിട്ട് ഫോൺ ഇപ്പം പത്താം ക്ലാസ്സില് എത്തീണെങ്കി ആ ഒരു കുട്ടിക്ക് സ്വന്തായിട്ട് ഫോണുണ്ട്
ആഹ് ഫോണില്ലെങ്കി ഇതമാതി എല്ലാ കുട്ടികളെ അടുത്തും ഉണ്ട് അപ്പം അമ്മക്കും നമ്മക്കും വാങ്ങി കൊടുക്കാനെക്കാൻ തോന്നൂല
ഇല്ല പിന്നെ പറഞ്ഞ ഫുള്ള് ഫോണിലാണ് ഞമ്മക്കൊരു ഇഞ്ഞ്പ്പം നമ്മളെ ഫോണ് കുട്ടിയൽക്ക് ക്ക് കൊടുത്തിട്ട് കാര്യല്ല കാരണം ആ ഒരു ഫോണില് ഞമ്മക്കും മാണം ഓൽക്കും മാണം ഓൽക്ക് എയ്താള്ളതും വായിക്കാള്ളതും മുയ് വം അയ്ലാ വര്യാ ഫുള് ഫോണിലായിപ്പം അത് ആ കൊറോണ വന്നതിന് ശേഷം ഫുള്ള് ഫോണ്ക്ക് ഓൺലൈലായി തിന് ശേഷം ഫുള്ള് ഫോണല്ലേ
അതെന്നെ ഫോൺ അതന്നെ ഓൽക്ക് ഫോൺ വാങ്ങ്യൊട്ത്തില്ലെങ്കി പിന്നെ ഞമ്മളെ ഫോണിന് ഒരൊയ് വൂല്ല ഞമ്മക്കൊരു കോ കോള് ചെയ്യണെങ്കിലും ഒക്കെ
അതിന് അയ്നൊന്നും ഒയിവില്ല അപ്പം അയ്‌നോണ്ട് എന്താന്നൊ അന്ന് മ ആ കൊറോണൻ്റെ ഇതിലാണ് അത് ഇങ്ങട്ട് കൂടുതലായത് ഇപ്പം അയ്ന് ശേഷം തന്നെ മാഷന്മാരൊക്കെ അത്ട് കണ്ടതാണത് ഫുള്ള് ഫോണൊക്ക്ട എയ്താള്ളതും കാര്യങ്ങളൊക്കെ ഫോണ്ക്കല്ലെ വിട അപ്പം പിന്നെ വീട്ട് വന്നിട്ട് എയ്തി യാലും ഹൈ എംഎം ഐലും ക്ലാസ്ന്ന് ഒൽക്ക് നല്ല എൻജോയ് ചെയ്ത് പഠിക്കേ അയ്ന് ല്ലെ ടൈംണ്ടല്ലൊ ഈ എയ്തലും വായ്ക്കലും ഒക്കപ്പാടെ ക്ലാസ്ന്നാ വുമ്പളാണ് ടൈം ഉണ്ടാവാതെ ഇതിപ്പതല്ലല്ലോ ഇപ്പൊക്കെ വിട്ടര ഫോണ് ക്കാണ്ട് അയച്ചെരല്ലേ
ഉം
അതഹ് നോക്കി എഴ്താപ്പൊ ഫുള്ള് അങ്ങനെ തന്നെ
അങ്ങനെ തന്നെ അതോണ്ട് വിദ്യാഭ്യാസം ഇണ്ട്
ദ്യ അയെന്നെ ഇപ്പത്തെ വിദ്യാഭ്യാസം ഇണ്ട് ഇപ്പത്തെ കുട്ട്യേക്ക് നല്ല മണ്ടീംണ്ട് എന്ത് ഈ ഒരു ഫോണില് അമ്മക്ക് അറീലല്ലോ ചെറ്പ്പം മുതലേ കുട്ട്യാക്ക് നല്ലോം ഫോണിലൊക്കേ
ഇന്റെ ചെറ്യേ കുട്ടിക്കൊക്കെ ഫോണ് ഇട്ത്ത അറിയാത്തൊന്നുംല്ല
ആഹ് അതെന്നെ ഞമ്മക്കറിയാത്തഹ് വെരെ അറീണ്ടെയ് അതല്ല ഞമ്മക്ക്ത് എന്താന്ന് അറിയ ത്തഹും കൂടി ഓൽക്ക് ഇട്ത്താണ്ട് ഇത് അതാണ് ഇത് ഇതാണ് പർഞ്ഞ് കാൺച്ചെരും ഇന്റെ ഫോണിലൊന്നും ഞാൻ ഗെയിമ് ഇള്ളത് കണ്ട്ട്ട് ട്ട് കൂടി ഇല്ല്യ ഇന്നട്ട് ഇന്നോട് പർയാ ഇത് ഗെയിമിന്റെ ഇതാണ് ഇതിനൊരു നെറ്റൊന്നും വാണ്ട ഇന്നോട് പർഞ്ഞ് നെറ്റൊന്നും വാണ്ട നെറ്റ് ഇല്ലാതെ തന്നെ ഗെയ്മ്ന്റെ ഇത് കിട്ടുംന്ന് പർഞ്ഞ് കാണ്ട് എവ്ട്ന്നൊക്ക്യേ അതൊക്കെ ഇട്ക്ക്ട് ത്യേത് കണ്ടുട്ച്ചീന്ന് ന്ന് ഇൻക്കറീല ഇപ്പ അങ്ങനേണല്ലോ ഫുളള് എന്തായാലും റിസൽറ്റ് വെരാൻ ഉം കുട്ട്യാക്ക് അറിയാത്തൊന്നുഇല്ല
തൊടങ്ങിയല്ലോ
ആഹ് ഈ പത്താം ക്ലാസ്ത്തെ എന്നാണ്
ഈ മാസ ഈ മാസം പതിനഞ്ചിനോ അങ്ങനെഎങ്ങനോ ആയ്ട്ടല്ലേ നമ്മളോട് പർഞ്ഞെ ഇൻക്ക് തോന്ന്ണ് പതിനഞ്ചിനോ അങ്ങനാന്നോര് ഡൗട്ട് എന്ത ക്കറീല പ്ലസ്സോ കൊഴപ്പല്ലെയ്നി കിട്ടോയ്ച്ചാല് അന്ന് അങ്ങനെ ഒറപ്പൊന്നും പറയ്ണില്ല ഫുള്ള്ന്നൊ ർപ്പിക്ക്ണില്ല്യ എന്നാലും കൊഴപ്പൊന്നുണ്ടാവൂലാ അറീണ്ട് കൊഴ പ്പൊന്നുല്ലാത്ത മാർക്ക് ഇണ്ടാവും കൊഴപ്പൊന്നുല്ലാത്ത മാർക്ക്ണ്ടാവും അതെന്നെ പറീണ് നോക്കിക്കോളൂ ഇന്നാലും ഫുള്ളെറ്റെ പറയില്ല ഓരോരുത്തരായിട്ട് വെല്ല് വിളിച്ച് വെച്ച്ക്ക്ണു ഇൻക്കത്രണ്ടാവും ഇത്രണ്ടാവുംന്നൊക്കെ പർഞ്ഞ്
ഏഹ് അതന്നെ
ഇപ്പൊഞ്ഞ്പ്പൊ പത്തും പത്താം ക്ലാസ്സും പോയി ഇഞ് പ്ലസ് റ്റു എക്കാരം മെയ്ന് ഇപ്പൊ പത്താം ക്ലാസ്ത്തെ മാതിരിഒന്നും ആവൂല ഇഞ് ഞ് പ്ല്സ്ടുത്തെ റിസൽറ്റാണ് വല്യെത് ന്നൊക്കെ പർഞ്ഞ് അങ്ങനിം കേക്കലൊടങ്ങീനല്ലോ
അങ്ങനിം പർലൊട് ങ്ങീക്ക്ണ് എന്താണാവോ
ഉം ന്താണാവൊ
കൂ ന് മ അഹ് അമ്മളിതീലൊക്കെ ആഹ് ജെയ്ച്ച്ട്ടിയാ മതീനുന്നേന് പറയല് ഇപ്പൊക്കെ നല്ല മാർക്കും
ർഞ്ഞാ ഇപ്പത്തെ കാലത്തൊരു വെലല്ലാത്ത മാതിരിയാണ് കുട്ട്യാളെടേല് കുട്ട്യാക്കെന്നൊരു വെലല്ല കുട്ടി ഇഞ്പ്പ എല്ലാരും കൂടിക്ക്ണ സതീല് ഒരു കുട്ടിക്ക് കൊർച്ച് ബേ ക്ക്ലാണ് പഠിക്കാനെങ്കി ആ കുട്ടിക്ക് ആ കുട്ട്യാളെ കൂട്ട ത്തിലൊരു വെലല്ലാത്തൊരുമാതിരിയാ അങ്ങനെ പിന്നെ അഹും ഇപ്പഴ്ത്തെ കു ക്ലാ ത്ത് നല്ലോം പഠിക്കെന്നെ വാണം
ഉം ന്നെ
പിന്നെ എന്തെക്കെ
ഏയ് പിന്നെന്തൊക്കെ അങ്ങനെ പോണു
ഉം ന്നായിക്കോട്ടന്നാ ശരിന്നാ
ആഹ് ന്നാ ശരി